ഹലോ തലേന്നിടുത്തതാ എന്താ വാർത്താനൊക്കെ
നല്ലത് ചായക്കടി ഒക്കെ ആയോ ചായ ആയോ ഇങ്ങനെ ചായന്റെ കടി ഇങ്ങനെ ആയോണ്ട്ക്കാണ്
ആഹ് ഞാന് ചായക്കടി ഒന്നും ഉണ്ടാക്കില്ല ഇപ്പൊണീറ്റതൊള്ളൂ
ഏഹ് അപ്പ അവിടെ മക്കളൊന്നും മദ്രസി
പിന്നെ ഒരു മിൻറ്റെ ബ്ലൂട്ടൂതൊന്ന് കണക്ട്ക്കാ ബ്ലൂട്ടൂത് ണ്ട്
ഏഹ് എങ്ങനെ
എങ്ങനെ
എന്താ പർഞ്ഞെ?
ഏഹ് ഞാൻ ബ്ലൂടൂത്തെ ഫോണിലേ സൗണ്ട് കൊർച്ച് കൊറവാണ് അപ്പൊ ഞാന് ബ്ലൂടൂത്ത് കണക്റ്റാക്കലാ സാധാ
ആഹ് ആഹ് ആഹ് ആഹ് മക്കക്കൊന്നും നേരെത്തെ പോവേണ്ട്യരൂല്ല ല്ലേ.
ഇല്ല മക്കളൊന്ന്വായിട്ടില്ല.
ആഹ് അതോണ്ട് പിന്നെ
ഉം ഒരു മിൻറ്റേ ഞാനൊന്ന് ബ്ലൂട്ടൂത് കണക്റ്റാക്കട്ടെ ട്ടോ എന്നാ ഇൻക്ക് കേക്കൊള്ളൂ.
ആഹ് ആഹ് ഉം
ഹലോ
ആഹ് കേക്ക്ണ്ടോ?
ഓക്കെ ഓക്കെ പ്പൊ നന്നായിട്ട് കേക്ക്ണ്ട് മറ്റെ കേൾക്കുന്നില്ല സൗണ്ട് സൗണ്ട് കൊറവാ അത് നന്നാക്കാൻ പോയിണ്ടായിര്ന്നു.
ആഹ് ആഹ് ആഹ്
ഫോൺ അവടെ വെക്കണം പർഞ്ഞ് അത് പ്പെതായാലും പറ്റൂല കാരണം എടക്കെടക്ക് സൗണ്ട് വെരാ എടക്കെടക്ക് സൗണ്ട് പോവാണ്.
ആഹ് ആഹ് ആഹ് ഇവടെ ഇന്റെ ഇൻ്റെ മോന്റെ ഫോണ് ണ്ടങ്ങനെ ഓന് ഇന്റെ മോന്റെ ഫോണ് ണ്ട് വോയ്സൊന്നും അയ്ക്ക് വിട്ടാ കേൾക്കൂലാ ന്ന്ട്ടോന് ഏഹ് ബ്ലൂടൂത്തോണാക്കീട്ടാ കേക്കല്. അല്ലാതെ ഫോണടിച്ചാല് സ്പീക്കറോണാക്കി സംസാരിക്കണം.
അതെ യതെ
ഉം ഉം പിന്നെന്താന്ന് ചായക്കട്യൊക്കെണ്ടാക്കാന്?
ചായക്കടി പുട്ടാ ചോറിനോട് പുട്ട്ണ്ടാക്കാ ചോറിനോട് പുട്ട്ണ്ടാക്കും.
ചോർനോ
ചോറ് മാത്രം
അതെങ്ങനെ
അത് ഫ്രീസറില് വെക്കാ അതായത് ഇതിന് ഈ അര്യൊക്കെ പറ്റൊള്ളൂ നമ്മളെ റേഷൻ പീട്യെത്തരി പറ്റൂല്ലേ
ആഹ് ആഹ് പൊർത്ത്ന്ന്തെ ഞങ്ങളൊക്കെ പൊർത്ത്ന്നന്നെ ഞങ്ങക്കൊന്നും റേഷൻ കടേന്ന് തോനെ കിട്ടൂല്ല ഞങ്ങളൊക്ക പോർത്ത്ന്നന്നെ വാങ്ങ
അയ്ക്ക് ബാക്കി വര്ന്ന അരിണ്ടല്ലോ പ്പമ്മളിണ്ടാക്ക്യേന് ബാക്കി വെരോല്ലോ ആഹ് ബാക്കി കൊണ്ട സാധാരണേ ബാക്കിള്ളത് തൾപ്പിച്ചൂറ്റാറല്ലേ
ആഹ്
അയ്ൻ്റാവശ്യല്ല ത്‌ത്ടെ ഫ്രിഡ്ജില് വെക്കാ.
ആഹ്
ഫ്രിഡ്ജില് വെച്ചിട്ട് കട്ടായിട്ട്
ആഹ്
എന്നാണോ കട്ടാവ്ണത് ആ കട്ടായതിന് ശേഷം രാത്രി ഇട്ത്ത് വെക്കാ
ആഹ്
ഫ്രീസർന്ന്ട്ത്ത് വെച്ച്ട്ട് പകലാവുംമ്പോക്ക് ഇത് ഫുള്ളലിയും
ഉം
അലിഞ്ഞിട്ട് ചോറ് അപ്പന്തെയ്യും ചോറ്ങ്ങനെ വിടർന്ന് വിടർന്ന് ങ്ങനെ ന്ക്കും ഒരു വെറ്ങ്ങല്ച്ച പോലെണ്ടാവും
ആഹ്
അയിന്റെശം എന്താ അത് നല്ലോം പിയ്യാ
ഉം
അയ്ൽ വെള്ളംണ്ടാവല്ലോ ഫ്രീസർല് വെച്ച വെള്ളംണ്ടാവൊല്ലോ
ആഹ് ആഹ്
അതൊന്ന് പീഞ്ഞ് കളഞ്ഞെന് ശേഷം ജാരിലിട്ട് ആ ജാർത്തേത് കൊറച്ചയില് പാകത്തിന് ഉപ്പ്ട്ട് ക്രെഷെയ്യാ ചെുതായിട്ടൊന്ന് ക്രെക്ഷെയ്യാ
ഉം
അപ്പൊ പുട്ടുപൊടി പോലെയാവും
ഉം ചെയ്തോക്കണം ഞാൻ ഒരു വിധൊക്കെങ്ങനെ പരീക്ഷണങ്ങളൊക്കെ നടത്തും
വേണമെങ്കിങ്ങക്ക് എന്താ പു രണ്ട് ടീസ്പൂൺ പുട്ടുംപൊടിടാ എന്നാലൊന്നുകൂടെ ഒന്ന് നന്നാവുള്ളൂ രണ്ട് ടീസ്പൂൺ മതി സാധാരണ നമുക്ക് തോന കുട്ടുമ്പോഴാണല്ലോ ഇപ്പൊ നമ്മക്ക് അയ്ന്റെ ആവശ്യല്ലാ
ആഹ് ആഹ് ആഹ്
രണ്ട് ടീസ്പൂണൊക്കെ മതി രണ്ട് ടീസ്പൂൺ ഓഹ് മതി ഇല്ലെങ്കിഞ്ഞി പത്തിരിപൊടിയായാല് അതും മതി
എല്ലാം ചെയ്തോക്കും ഇത് ഞാൻ കേട്ടിട്ടൂല്ല ചെയ്തോക്കിട്ടൂല്ല എല്ലാതും ഇങ്ങനെ ചെയ്തോക്കും
ഇത് നല്ലോം നന്നാവും നല്ല പുട്ടായിരിക്കും ഇത് വൈകുന്നേരായാലും സോഫ്റ്റായിരിക്കും
ആഹ് അങ്ങനെ
സാധാരണ നമ്മളെ പുട്ടിന്റെ പോലെ ഹാർഡാവൂല
ആഹ് ആഹ് ആഹ് ആഹ്
ഞങ്ങളെഫോണിക്ക് വിട്ടേരണ്ടി ഇണ്ടാക്കി കഴിഞ്ഞിട്ട്
ആഹ് എന്നാ വിടേണ്ടി അത് വിട്ടരുേണ്ടി ന്നാ അത് നോക്കിയൊന്ന് ഇണ്ടാക്കി നോക്ക്യോക്കാലോങ്ങനെണ്ട്ന്ന്ല്ലേ നമ്മക്ക് പുതിയ പുതിയ അറിവുകളാണല്ലോ നമ്മള് ഓരോന്നിങ്ങനെ
ഇല്ലാ ഇത് സംഭവം അടിപൊളിയാണ്
ഏഹ്
ഇപ്പോൻക്ക് ഭയങ്കരഷ്ട്ടാ ഇന്റെ ഹസ്ബൻഡിനു തീരെ ഇഷ്ടല്ലാത്ത സാധനാ പുട്ട് പുട്ട്ന്ന് പറഞ്ഞാല് ഒരു കോല്ടുത്തോണ്ടി പറയും ന്നോട് കുത്താന്
ഹസ്ബൻഡാ ഹസ്ബഡിന് ഇഷ്ടല്ല കൊല്ലിക്കെട്ടും
ആഹ് ഇവിടെ ഞാനും ഇവിടെ ഞാന് പൊ പൊറത്ത്ന്ന് വാങ്ങുണ പൊട്ടും പൊടിണ്ട്ട്ടോ ത തനിമാർഞ്ഞ പു പുട്ടുംപൊടി അത് എന്തെചാല് സുബൈക്ക് കുറഞ്ഞ ചൂടുവെള്ളം അയിക്കാണ്ട് പാർന്നിടും ചൂടുവെള്ളം ആ പുട്ടുപൊടിയൊക്കെ ആക്കീട്ടൊരു ഒരു അഞ്ചണിക്കൊക്കെ നീക്കുവല്ലോ അപ്പൊ അപ്പട് പാർ ന്നിടും എന്നിട്ടൊരു ആറര ഏഴുമണി ഒക്കെ ആവുമ്പോ അതൊന്നുങ്ങനെ താക്കീട്ട് ചുട്ടാ നല്ല മയ നല്ലത് നല്ല സുഖാണത്
അതെ തനിമെ ഇങ്ങള് ഇണ്ടാക്കല്?
ആഹ് തനിമേല ഇണ്ടാക്ക. നല്ലൊരു സുഖാണത് കേക്കണ്ല്ലാ.
അതേല്ലേ. ആഹ് കേക്കുന്നുണ്ട്. ഞാനന്താച്ച ചോറിങ്ങനെ ബാക്കി വരുല്ലോ അപ്പൊ ആ ചോറ് കളയും വേണ്ട
ഇന്ന്പ്പ എനിക്ക് ഇണ്ട് ന്നാനിപ്പോ ഫ്രിഡ്ജ് വെച്ചാമതിലേ. ഇന്നൽത്തെ ഇണ്ട്ന്റെടുത്ത്.
ഈ തലേ ദിവസത്തെ സംഭവം നല്ല ഉണ്ടരിയല്ലേ? ഒട്ട്ണ അരി ആവര്തെ
ഉം കുറവരിയാണ്. കുറവരിയാണ് പറെയ.
ഇനിയിപ്പം മെത്താരിങ്ങനെ ഇണ്ടാവല്. ചോറായല്ലല്ലോ?
അല്ലല്ല.
അ അതൊക്കെങ്ങനാറിയ. ഞാന് ഇണ്ടകീറ്റ്ല്ലാല്ലോ.
ഉം ഞാനങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ ഇണ്ടാക്കലൊക്കെണ്ട്. ഇന്നിപ്പോ ഈ രാവിലെ കൊറച്ച് തെരക്കാവും അപ്പോ എളുപ്പേതാച്ചാ നോക്കും. ഞാൻ പർഞ്ഞില്ലേ രാവിലെ ഞാനിങ്ങനൊരു വർക് വർക്ക് ചെയ്യാൻ പോക്ണ്ട്. വർക്ക് പഠിക്കാനാട്ടോ ഈ ഫാഷൻ ഡിസൈനിങ് എംബ്രോയ്ഡറി അതൊക്കെല്ലേ. അപ്പൊ എ ഈ രാവിലെ ഭയങ്കര തിരക്കേയ്ക്കാരം. അപ്പൊ എളുപ്പള്ളത് എന്താച്ചാല് അഹ് ഇങ്ങനെ നോക്കലാ.
ഇപ്പ രാവിൽത്തെ ടാസ്ക്കെന്നെലെ ആഹ് രാവിലെ ല്ലേ? രാവിലെ പ്പോ പണിതീരല് ടാസ്ക്കാല്ലേ?
ആഹ് എല്ലാ പണി വേഗം കഴിക്കും വേണം. എല്ലാം വേണം കഴിഞ്ഞാൽ പോവ എല്ലാ പണി നമ്മളെന്നെ ആവുമ്പോ
പണീണ്ട്.
ആഹ് എല്ലം കഴിച്ചിട്ടേ പോവുള്ളൂ. കാരണം നമ്മളന്നെല്ല വെ വെരാനുള്ളതും ഞമ്മളന്നെല്ലേ?
ത്തില്ലാഞ്ഞാല് കയറാൻ
അഹ് ദേഷ്യാണ്. ഞാനെല്ലാം കഴിച്ചിട്ട് ഓ എന്തൊരു സ്പീഡ് പത്തെ ത്തെ കാലാവുമ്പോത്തിനും അവിടെ എത്തിട്ടില്ലാന്നുണ്ടെങ്കില് പൊറത്ത് നിക്കണം. അപ്പൊതൊക്കെ ഭയങ്കര റിസ്ക്കാ ഈ പൊറത്ത് ഇങ്ങനെ ഇത്രേ എടങ്ങേറായിട്ട് ഇവിടുന്ന് ഓടി കളിച്ച് പോയിട്ട് അവിടെത്തീട്ട് പൊറത്ത് നിക്കാറിയുമ്പോളേയ് അങ്ങനെയാണ് രാവൽക്കത്തെ ഭയങ്കര മ്മ് രാവൽക്കത്ത് ഭയങ്കര ഇതാ. എന്നിട്ട് അതൊക്കെ പോയിയോക്കുമ്പോ നമുക്കൊരു നല്ലേ ഞാനൊക്കെ കൊറേ മുന്നേ ഇങ്ങനല്ലേ പൊറത്തൊക്കെങ്ങനെ പോയത നമ്മള് ഇങ്ങനെ സ്കൂൾ ജീവിതം കഴിഞ്ഞേ പിന്നെ വല്ലാതായിട്ട് അങ്ങൻത്തെതില് ഒന്നും പോവല്ല്ലാ. ഞാൻ പറയ അതൊക്കെ പോയപ്പളാണ് ഇപ്പ അയ്ന്റെ രസറിയണത്. പഠിക്ക്ണേയ്ലേറെ രസം നമുക്ക് കമ്പനി ആകാണല്ലോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ച് കൊണ്ട്ക്ക്മ്പൊ ഒര് വീട്ടിലിങ്ങനെ അടഞ്ഞിരിക്കുന്നെ ഇഷ്ടല്ലാത്തൊരാളാ
കല്യാണം കഴിഞ്ഞാ പിന്നെ ഞമ്മടെ ചെുപ്പത്തിലെ ആ ഭംഗിയൊന്നു പിന്നെ കല്യാണം കയിഞ്ഞ കിട്ടൂലല്ലോ.
ആഹ്. ആ ഒരിത് ഇണ്ടാവൂലേ ഞമ്മക്ക് കല്യാണം കഴിഞ്ഞാ പിന്നെ വേറായി. വേറോട്ത്തെ ജീവിതായി, പിന്നെ മക്കളായി, മക്കളെ നോക്കലായി അങ്ങന അങ്ങന അങ്ങനെ പോവലല്ലേ
എങ്ങനെ?
ചെറുപ്പത്തെ ലൈഫ് പറഞാ ലൈഫ്എയ്നി ഇഞ് അത് കിട്ടുലല്ലേ
അന്ന് അത് ഇഷ് അത് മാണ്ടില്ലേനി അന്ന് സ് സ്കൂള്ക്ക് പോവാറീമ്പോക്കെ ഇപ്പത്തെ മക്കക്കൊക്കെ സ്കൂൾക്ക് പോകണ്ടാ പറഞ്ഞാലും ആഹ് ഇപ്പത്തെ മക്കക്ക് സ്കൂൾക്ക് പോണ്ടാന്ന പറഞ്ഞാലും വേം പോയ്ക്കോളും. ഇപ്പം മടിയൊന്നില്ല. ഇപ്പൊ മടിയില്ല കുട്ടികളില്ലല്ലോ. ആഹ് ഇപ്പത്തെ കുട്ടികൾക്കൊന്നും മടിയില്ല ഇപ്പൊക്കെ പോകാൻ താല്പര്യം ഇല്ല മക്കള അയെന്താ ഓല് ജീവിതം സ്കൂളായിട്ട് ട്ടാകുമ്പം ഫ്രണ്ട്ലി ആയിട്ടാണ് ഇപ്പം ടീച്ചേ അഹ് ടീച്ചേഴ്സ് ഒക്കെ ആയാലും അവരോട് പെരുമാറുണത് ഞമ്മള ആയിന്നന്ന് ഹോംവർക്ക് ചെയ്യാൻ അടിട്ടാ ഇപ്പ അതൊന്നും ഇല്ലല്ലൊ ഓല കൂടെ ഓലല്ലെ ഇപ്പം ഇന്റർവെല്ല് കഴിഞ്ഞാലും ഇന്റർവെല്ല് കഴിഞ്ഞാലും ടീച്ചേഴ്സ് ഒന്നും പോണില്ലല്ലൊ ആഹ് പോയപ്പ തന്നെ വര എന്റെ മോനുണ്ട് പരീണ് ഒന്നേ പത്തിന് ക്ലാസ് കേറ്ണമ്മ വേറെ ടീച്ചറാണിപ്പോ ഒന്നേ പത്താവുമ്പം ക്ലാസ്സി കേറണം പന്ത്രണ്ടേ മുക്കാൽന് വിടൊള്ളു ഇന്നിട്ട് ഫുഡ്ഡയിക്കലും പള്ളീ പോകലും ഒക്കെ പാടെ ഒന്നേ പത്താവൂമ്പത്തിന് കയ്യണം അപ്പോത്തിന് ടീച്ചറ് ക്ലാസ്സിലെത്തി പർഞ് കറക്റ്റ് ഒന്നേ മുക്കാൽനെ ക്ലാസ്സ് ബെല്ലടിക്കൊള്ളു ടീച്ചർമാര് അപ്പോത്തിന് ക്ലാസ്സിലിരുന്ന് അങ്ങനെയൊക്കേണ് ഇപ്പത്തത്
ഉ
ഇപ്പത്തെ എല്ലൊം കൊണ്ടും പേടിള്ളൊരു കാലല്ലേ
അതേ
എല്ലാ പ്രശ്നത്തിലും മക്കള് പെട്ന്നൊരു കാലല്ലെ അതിന്റ ഒര് ഓൽക്കൊരു എന്താന്ന് തിരിച്ചറിവില്ലാത്തൊരു കാലാണ് ഇപ്പെ കേക്ക്ണില്ലേ
ആഹ് കേക്ക്ന്ന്ണ്ട്
ഉം
പിന്നത് വെച്ച്
ഏഹ് ഞാൻ പറയ മക്കളെ കാര്യങ്ങളൊക്കെ ഇപ്പോ ഞമ്മളൊക്ക ആയീഞ്ഞന്ന് സ്കൂൾ വിട്ടന്നാ നമുക്ക് കളിക്കാനും വേറെ അതൊ ക്കേണ് നമ്മള ചിന്ത വന്നീനെ ഇപ്പത്തെ മക്കക്ക് സ്കൂൾ വിട്ടു വന്നാ ഫോണാണലൊ വേണ്ട്യേത്
ഇപതെ കുട്ടീക് കളീന്ന് പർഞ എന്താ അറിയൊ
അറീലലൊ ഓൽക്കറീല ഓൽക്ക് കളി തന്നെ അറീല ഫോണ് ഇപ്പൊ ഈ മക്കളെന്നെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയ്ണില്ലല്ലൊ കുടുംബക്കാരന്നെ പൊറ്ത്തൊന്നും എറക്കി ണ്ട് പോയിണ്ടെങ്കി ഇതാര കുട്ട്യാ എടുക്കും പോരൂല്ല ഒട്ക്കും പോരൂലലൊ ഒരു കല്യാണം അത് കല്യാണൊക്കെ ഉണ്ടെങ്കി ഇല്ല ആതിക്ക് ഓല് ഇല്ല്യ പറയലൊടങ്ങും
അതെ അതെ
പെൺ പെൺകുട്ടീളേണ് തീരെ കിട്ടാത്ത ആൺകുട്ടീളെ പിന്നും ഓല് പോരും പെങ്കുട്ടീളാണ് തീരെ ഇല്ല മടിയാണ് അല്ലെങ്കിലും ഭക്ഷണം കൊറ്ച്ചു കയിക്കൊള്ളു തടി കൂടാണ് എന്തെല്ലാ ആണ് ഇപ്പത്തത്
ഇങ്ങള മ മകള അങ്ങന പറയല്ണ്ടാവുലേ
ഇൻക്ക് മകളില്ല മകനാ പെൺകുട്ടീളില്ല അവിടെന്റേ ഏഹ് ഉം ഇവിടെ ഇണ്ടൊന്ന് എളച്ചന്റെ ഇണ്ട് ഇന്റോട്ത്തല്ലാ അഹ് എവ്ട്ക്ക് വുള്ച്ചാലു ഓളത പറയല് ഒരു കല്യാണത്തിനും ഇല്ല ഒരിതിനും ഇല്ല പിന്നെ എപ്പളേങ്കിലും നമ്മടെ കൂട ഇങ്ങനെ പോകുമ്പൊ ഇതാര കുട്ടിയ കുടുമ്പക്കാര് ചോയിക്ക ണതെ എത്ര വല്യ മോളുണ്ടോ മോനു അങ്ങനെയൊക്കൺ ചോയിക്കും
ഉം ഉം
ഇന്റെ മക്കളെ പിന്നെ ഞാനാദിക്കേ അങ്ങനല്ലട്ടൊ ഫോണും കൊടുക്ക ഇന്നട്ടയിന്റെടീല് അഡിറ്റാക്കീട്ടില്ല ആഹ് പരിപാടിക്കേ ഞാൻ നിന്നിട്ടില്ല ഓല് സ്കൂൾട്ട് വന്നാ ഒന്ന് പൊറ്ത്ത്ക്കൊന്ന് എറങ്ങിക്കോളും ഞാൻ പറേലൊ പൊറം ലോകം കണ്ടിട്ടില്ലെങ്കി അസു സുഖം കൂടും ഉള്ളില് ഇങ്ങന ഇര്ന്നാലെ പൊർ പൊർത്ത തിന്ന പർഞ കിട്ടണ്ടെ വിറ്റാമിൻ ഡീ ഒക്ക പൊറ്ത്തെറങ്ങ്യ കിട്ടണ്ടെ സാധന വെയിലിന് വെയില്ലന്നെ കൊള്ളണ്ടേ എന്നാ ശരിട്ടോ
ഓക്കെ ശരി ആഹ് നാളെ ഞാൻ വിളിക്കണ്ട്
ഏഹ